കേക്കാവോ
ആഹ് കേൾക്കാം എതൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ ഫുഡ് ഒക്കെ കഴിച്ചോ
ആഹ് സുഖമായിട്ടൊക്കെ പോകുന്നു അവിടെ എങ്ങനാണ് വിശേഷം സുഖം ആണോ
ഇവിടെ നല്ല വിശേഷാണിപ്പൊ നല്ലൊരു അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു
ആഹ് മഴയൊക്കെ ഉണ്ട അവിടെ
മഴ പെയ്തിട്ടില്ല ഇപ്പൊ പിന്ന നാളെ പെരുന്നാൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബക്രീദ്
ആഹ് ആഹ് ആഹ് ആഹ് എന്തായി അവിടെ ഒരുക്കങ്ങളൊക്കെ പെരുന്നാ
ഒരുക്കങ്ങളൊക്കെ ബീഫ് അടുപ്പത്തായിട്ടുണ്ട് ബാക്കിള്ള സാധനങ്ങളൊക്കെ വീട്ടിലെത്തിട്ട്ണ്ട്
ആഹ് അപ്പൊ കുടുംബക്കാരൊക്കെ ഒത്ത് കൂടത്തില്ലേ
കുടുംബക്കാരൊക്കൊ ഒത്ത് കൂടും കുടുംബക്കാരൊക്കെ നാളെ എല്ലാരും വരും
ആണല്ലേ
നാളെ എല്ലാ ആളുകളും നമ്മളെ കുടുംബത്തിന്നും അയൽ വീട്ടിൽന്നും ഒക്കെ ആളുകൾ വീട്ടിലെത്തും അപ്പൊ ഇവർക്ക് പായസം ഉണ്ടാക്കി എടുക്കും അടപ്പായസമാണ് ഉണ്ടാക്കി എടുക്ക്ണ്
ആന്നോ അപ്പൊ ഇപ്പഴേ ചെയ്ത് വെക്കുവോ എല്ലാം നാളെ
ഇല്ല രാത്രി രാത്രി ചെയ്തു വെച്ചാ മതി ഇപ്പ വെറുതെങ്ങനെ ഇരിക്ക നമ്മള് വല്ല ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കി പരിപാടി ഒക്കെ ഉണ്ടാവ്ണ സമയത്ത് നമ്മൾ വീടൊക്കെ ഒന്ന് ഒരുക്കും അടിച്ച് തുടച്ച് വൃത്തിയ മാറാ നമ്മള് മാറാലെ ചിലന്തി വല ഒക്ക ഉണ്ടാവൂലോ അതൊക്കെ തട്ടി കൊട്ടി ഒക്കെ നന്നാക്കി എടുക്കും അങ്ങനെയൊക്കെ ഓരോരോ ജോലി തെരക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കേരുന്നു
ആഹ്
ഞാൻ പിന്നെ അതിന്റെ ഇടയിലൂടെ ഞാന് അടുപ്പത്ത് വെച്ചിട്ട്ണ്ടേഞ്ഞി ഇപ്പോരാത്രി ക്കെ ഉണ്ടാക്കി എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ രാവിലക്ക ക്കുള്ള കാര്യങ്ങളൊക്കെ രാത്രിക്കൊന്ന് ചെയ്തിട്ട് ഫ്രിഡ്ജ്ക്ക് ഒക്കെ റെഡിയാക്കിെവെക്കും രാവിലെ പെട്ടെന്ന് എണീറ്റിട്ടുണ്ടെങ്കിൽ രാവിലെ അഥവാ എണീക്കാനൊക്കെ നേരെം വൈകിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേം എന്താ അറിയോ ഒരു ഒമ്പതരമണിയൊക്കെ ആവുമ്പോഴ്ത്തിന് ഭക്ഷണൊക്കെ കഴിക്കും
അതെ അതാമ്പോ തലേ ദിവസം എല്ലാം നേരത്തെ അരിഞ്ഞ് അറിയാൻ ഉള്ളത് അരിഞ്ഞും തേങ്ങൊക്കെ തിരിങ്ങി ഒക്കെ വെച്ചാ
ആഹ അതാണ് ഞാന് ഇപ്പൊ മദ്ഹൂത്ത് ഉണ്ടാക്കി അത്രഉള്ള സമയം ഉള്ളൂ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കണം പിന്നെ കുട്ട്യാളെ മാനേജ് ഒക്കെ ചെയ്യണം അങ്ങനെ ആമ്പോ പിന്നെ നേരൊക്കെ വൈകൂലേ അപ്പോത്തിന് വീട്ടിക്ക് ആളുകൾ എത്തല് തുടങ്ങും ഒരു ഒമ്പത് പത്ത് മണിയായി വരുമ്പോ ആകുമ്പോത്തിന് തന്നെ നമ്മളെ വീട്ടിക്ക് നമ്മളെ കുടുംബക്കാരും അയൽ വീട്ടിലുള്ള ബന്ധുക്കാരൊക്കെ വന്ന് തൊടങ്ങും ഇപ്പൊ തമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാ പണി ജോലികളൊക്കെ കഴിഞ്ഞ് ഒരുക്കി വെക്കണം
ആണ്ല്ലേ ആഹ് ആ
ഓരോരോ ആചാരങ്ങള് പിന്നെ എന്തൊക്കെയുണ്ട് ഞാന് മദ്ഹൂത്ത് ഉണ്ടാക്കി എടുക്കാ എന്നൊക്കെ വിചാരിച്ച്
ആണോ ആ ആ
എന്റെ ഹസ്ബൻ്റിനോട് പറയാണ് സാമ്പറും ചോറൊക്കെ ഉണ്ടാക്കിരിക്കാത് പിന്നെ ഇണ്ടാക്കാം നമുക്ക് നാളെ ഇങ്ങൻത്തെന്തങ്കിലും റെസിപ്പിണ്ടാക്കി തരി ഞാൻ പാചകക്കെ നല്ലടിപൊളിയായിട്ട് ചെയ്യും
ആണല്ലേ എനിക്ക് പറയാ പാഠ്യമല്ല ചെയ്യും പക്ഷെ ആഹ് ചെയ്യും ഇല്ലന്നല്ല ഇവിടെപ്പോ നമ്മള് സെപ്പറേറ്റ് അപ്പ നമ്മള തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ
നമ്മള തന്നെ ചെയ്ത പ അതാണ് സെപ്പറേറ്റ് ആയതോണ്ട് നമ്മളന്നെ ചെയ്തേ പറ്റുള്ളൂ
പറ്റൂ ആ അ ആരുല്ല ചെയ്യ അപ്പൊ നമ്മളന്നെ ചെയ്യണം ഇതാ എനക്ക് അറിയും പക്ഷെ സ്പെഷ്യലായിട്ടൊന്നും നമുക്കങ്ങനെ ചെയ്യത്തില്ല ഉള്ളത് എന്തും ചെയ്യാൻ നോക്കും ഉം
ഞാൻ മദുഹൂത്ത് ഉണ്ടാക്ക്ണത് എങ്ങനെയന്ന് പറഞ്ഞു തരാ മദ്ഹൂത്ത് ഉണ്ടാക്കാന അറിയോ അറബിക് മസാ അറേബ അറേബിയൻ ഫിഷാണ് അറേബിയൻണ്ടിഷ് ആണ് അത്ണ്ടാക്കാൻ അറിയോ
ഇല്ല ഇല്ല
ഇന്റെ റെസിപ്പി ഞാനൊന്ന് പറഞ്ഞു തരാ
ഉം
അപ്പൊ നമ്മള സെല്ലാ റൈസ് ഉണ്ടല്ലോ വെള്ള അരിന്ന് ഏ നീളള്ളേ ആ അരി വാങ്ങ അത്ക്ക് അറേബ്യൻ മന്തിന്റെ റെസിപ്പി വാങ്ങാ അറേബ്യൻ മന്തിന്റെ പൊടി ഉണ്ടല്ലോ അത് വാങ്ങ പിന്നെ മാഗി ക്യൂബ് ഏലക്ക പ ട്ട അങ്ങൻത്തൊക്കെ റെഡി ആക്കി എടുക്ക അപ്പൊ ഞാന് ഒരു അഞ്ച് ഗ്ലാസ്--‌ സരി വെച്ചിട്ടുള്ളതാണ് ഞാൻ ചെയ്യ്ണത് ട്ടോ അപ്പൊ അഞ്ച് ക്ലാസ്സ്ക്ക് നമുക്ക് അപ്പൊ ഒരു ഒന്നര കിലോ ചിക്കൻ വേണ്ടിവരും ചിക്കന് കൊർച്ച് വലുതാക്കിട്ട് തന്നെ വെട്ടിക്കൊണ്ടുവരണം
ഒരു ചിക്കന് ഒര് ആ ഒരു ചിക്കൻ അപ്പം ഒരു കൊർച്ച് വലിയതാക്കിട്ട് പീസ് പീസ് ആക്കീട്ട് വെട്ടി കൊണ്ടോന്നിട്ട് നല്ലോണം കഴുകിട്ത്ത് അവിടെ വെളെളാക്കെ ഒഴി വാരാൻ വേണ്ടി വെക്കണം അപ്പോത്ത് ന് നമ്മൾ അരി നമ്മൾ വെള്ളത്തിൽ ഇട്ടെക്കണം ഒര് അരമണിക്കൂർ നമ്മൾ അരി വെള്ളത്തിലിട്ട് വെക്കണം പിന്നെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെ ക്കണ്ടാത്തോണ്ട് പിന്നെ ചിക്കന് കഴ്കീട്ട് നമ്മൾ അപ്പോത്ത്ന് നമ്മക്ക് പാൻ അടു പ്പത്ത് വെച്ചിട്ട് അത് ക്ക്ള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്ക പാൻ അടുപ്പത്ത് വെച്ചിട്ട് സണ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് സ്പൈസസൊക്കെ ഇട സ്പൈസസ് ഒക്കെ ഇട്ടേന് ശേഷം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ തക്കാളി ഉണ്ടല്ലൊ നമ്മുടെ വീട്ടില്ള്ള ത ക്കാളി എന്നെ നമ്മളെ തക്കാളി പഴം ഉണ്ടല്ലോ തക്കാളിപ്പയം അരച്ചെടുത്ത് മിക്സിലിട്ട് അരച്ചെടുത്തിട്ട് ആ കുരൊക്കെ ഉണ്ടായാലൊന്നും കൊയ പ്പല്ല അതൊക്കെ നമ്മൾ എന്നിട്ട് ആ ആ പാനിലോട്ട് ഒഴിച്ചു കൊടുക്ക പിന്നെ നല്ലോണം ഒന്ന് വഴറ്റിട്ക്കാ അതിന് ശേഷം നമ്മളെ അറേബ്യൻ മസാല ഇട അതിലോട്ട് ഇട്ട് കൊടുക്ക പിന്നെ ഞമ്മളെ കറുത്ത നാരങ്ങണ്ടല്ലോ അത് ഇട്ട് കൊടുക്ക എന്നിട്ട് നല്ലൊണം മിക്സ് ചെയ്തിട്ട് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്ക കയ്കി വാർത്ത് വെച്ച ചിക്കനയ്ലോട്ടിട്ട് കൊടുത്തിട്ട് നല്ല അയിലിങ്ങനെ ആ ചിക്കൻ അയിലൊന്ന് തെളപ്പിച്ചെടുത്തിട്ടൊന്ന് നമ്മളെ ഏ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ അതിലോട്ടിട്ട് കൊടുത്തിട്ട് നല്ല ചുടുവെള്ളം ഉണ്ടല്ലോ ചുടുവെള്ളം
ആഹ്
തെളപ്പിച്ച വെള്ളം അതിലോട്ട് ഒരു ഒന്നര ഗ്ലാ ഒന്നര അഞ്ച് ഗ്ലാസ് അരി ഈ അയ്യര ക്ലാസ് വെള്ളം മ്മള് ചുടുവെള്ളം ണ്ടാക്കി എടുത്തിട്ട് നമ്മളതിലോട്ട് ഒയിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനി റ്റ് മ്മള് ഹൈ ഫ്ലെയിമില് ഇട്ട് കൊടുക്ക
ആഹ്
പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കയിഞ്ട്ട് നമ്മള് ലോ ഫ്ളയിമില് അഞ്ച് മിനിറ്റും ഇട്ടിട്ട് ങ്നെ മൂടി വെച്ചിട്ടുണ്ടെങ്കി നമ്മള് അതിലോട്ട് പിന്നെ ഒരു കാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ക്യാപ്സിക്കോ ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കില് പിന്നെ ഒര് മൂടി വെച്ചിട്ടുണ്ടെങ്കില് ഒര് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മളെ മധുഹൂത്തും റൈസ് റെഡിയാക്കി എടുക്ക എളുപ്പത്തിലെ റൈസാണത്
ആഹ് കൊള്ളാല്ലൊ ഉം
അതിലോട്ട് പിന്നെ ഞാൻ മയോണെസ് ഉണ്ടാക്കി എടുക്കാറുണ്ട് മയോണൈസ് ഉണ്ടാക്കാനറിയോ
ഇല്ല ഞാൻ ഇത് കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്
ഞാന് ഉരുളങ്കിയങ്ങൊക്കെ പിയുങ്ങി എടുത്തിട്ട് പിന്നെന്താ പറയാ ഉരുളങ്കിയങ്ങ് പിയങ്ങി എടുത്തിട്ട് വെളുത്തുള്ളി ഉരുളങ്കിയങ്ങ് ഞാന് ഏ മിക്സിൻ്റെ ജാറ്ക്ക് ഇട്ട് കൊടുത്തിട്ട് മുട്ട ണ്ടല്ലോ മുട്ടന്റെ വെള്ള മാത്രം എടുക് ഏ ഒരു രണ്ട് ഉരുളങ്കിയങ്ങേന് നമ്മള് രണ്ട് മുട്ട എടുത്തിട്ട് അതിലോട്ട് മ്മള് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് സണ്ണ് ഒയിച്ചിട്ട് മുട്ടൻ്റെ വെള്ളേം ഒഴിച്ചൊട്ത്ത്ട്ട് നന്നായിട്ട് ഒന്നടിച്ച് എടുക്ക സണ്ണാണ് മെയിന് ഞമ്മള് ഇത്ങ്ങനെ അടിച്ച്ണയ്ന് അനുസരിച്ച് സണ്ണിങ്ങന കൊറച്ച് കൊറച്ച്ങ്ങനെ ഒഴിച്ച് കൊടു ക്ക ഈ ഐസ് ക്യൂബ് ഉണ്ടെങ്കില് ഐസ് ക്യൂബ് പാലുണ്ടല്ലോ നല്ല ക ട്ടപ്പാല് ഒന്ന് ഒര് കട്ടാക്കിയിട്ട് ഞമ്മക്ക് അയിക്ക് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കി ഒന്ന് അട്ച്ച്ത്തിട്ട്ണ്ടെങ്കി നമ്മളെ കടേന്നൊക്കെ വാങ്ങ്ണ നമ്മളെ മയോണൈസ് അടിപൊളിയായിട്ട് ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്ക
ഞാനും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉം കാര്യം ഇല്ല ഞാൻ നോക്കീട്ടില്ല പക്ഷെ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ട് എനിക്കിങ്ങനെ ഫുഡ് അങ്ങനെ വാ നാ ഞാൻ നോക്കാറില്ല. പിന്നെ ഇവിടെ മോനെന്തേലൊക്കെ ചെറിയ എന്തേലൊക്കെ വേണന്ന് പറയുമ്പോ ഈ ഫ്രൈഡ് റൈസ് അങ്ങനൊക്കെ നോക്കി ചെയ്ത് കൊടുക്കാറ്ണ്ട്. പിന്നെ ഇത് ഞാൻ നോക്കിട്ടുണ്ട് അപ്പൊ ഈ നമ്മൾ കടേന്ന് മേടിക്കുംകാര്യം നമ്മള് വീട്ടിത്തന്നെ ചെയ്യുന്നയല്യോ നല്ലത്.
വീട്ടില് ഒരുപാട് ആളുകളൊക്കെ ഇണ്ടെങ്കി നമുക്ക് വീട്ടിൽ ഇണ്ടാക്കിയെടുക് ഈക്കറി ഇതൊക്കെ അല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്ക ഇങ്ങനെ
ഉം ഉം ഞാനും നോക്കിട്ടുണ്ട് ഉം
ബ്രോസ്റ്റ് ഇണ്ടാക്കി ഇട്ക്കണം നാളെ ബ്രോസ്റ്റ് ഇണ്ടാക്കിഇടുക്കാൻ എന്താ ചിക്കൻ തന്നെയാണ് മെയിന് ചിക്കന് വലിയ പീസാക്കി വെട്ടി കൊണ്ടന്നിട്ട് നമ്മളെ ബ്രോസ്റ്റിന്റെപൊടി വാങ്ങിയിട്ട് ബ്രോസ്റ്റ പിന്നെ പൊടി കിട്ടിയല്ലോ കടേന്ന് അതിന്റുള്ളിലൊരു ഉപ്പ് ഉണ്ടാവല്ലോ ആ ഉപ്പ് ഇടുത്തിട്ട് നമ്മള് ഈ ബ്രോസ്‌റ്റിന്റെ ചിക്കനൊക്കെ ഒന്ന് കയ്കി നല്ലോണം കയ്കി എടുത്ത് ചോരക്കെ നല്ലോണം കയ്കീട്ട് വെള്ളക്കെ ഒയിവാക്കീട്ട് ഞമ്മള് ഏഹ് നമ്മളൊരു ഒരു പാത്രത്തിലോട്ടിട്ടൊരു കുഴി നല്ല പാത്രത്തിലോട്ടിട്ട് കൊടുത്തിട്ട് അത് വെള്ളം പൊങ്ങി നിക്കണം. ചിക്കൻലേങ്ങാട്ടി വെള്ളം പൊങ്ങി നിക്ക. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഈ ബ്രോസ്സിലുള്ള ഉപ്പ് ഉണ്ടല്ലോ ബ്രോസ്റ്റില്ന്റെ പൊടിന്റെള്ലെരു ഉപ്പ് ഉണ്ടാവും ആഹ് ഉപ്പ്തിലോട്ട് ഇട്ടു കൊടുക്കാം. ഇതരു മണിക്കൂർ നേരം അതവടെ വെക്ക പണം അപ്പോല ആഹ് ഉപ്പ് അതില് പിടക്കുള്ളൂ. എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞട്ട് ബ്രോസ്റ്റ് പൊടിയിൽ മുക്കിയിട്ട് ബ്രോസ്റ്റ് പൊടി ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ബ്രോസ്റ്റ് പൊടിയില് മുക്കാ ബ്രോസ്റ്റ് പൊടിയില് റെഡിയാക്കി ഇ ഇട്ട് റെഡിയാക്കി കൊടുത്താ അത് അതിന് മുകള് ക വിതറി കൊടുത്ത്ട്ട് അങ്ങന ആക്കീട്ട് ന്ത ചെയ്യാ ഏ ഏ ഒരു ചട്ടി അട്പ്പത്ത് വെച്ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച അയ്ലോട്ട് നമ്മള് എണ്ണ വെച്ച കൊടുക്കുക ഓയിയില് ഒയ്ച്ച് കൊടുത്തിട്ട് വെച്ചെണ്ണയിൽ ഇണ്ടാക്കിയാ രസം കൂട്ടൂല ഓയിലിലെന്നെ ഇണ്ടാക്കണം. അത് സണ്ണിന്റെ ഓയില് ഇണ്ടാക്ണേകാരം അടിപൊളിയായ്റ്റ് ഇണ്ടാ ഒഴിച്ചു കൊടുത്ത്ട്ട് ഹ്ഏ നല്ല ചൂടാണ സമയത്ത്ല് ഇട്ത്ത്ട്ട് ല്ലങ്കില് ബളെ കടയിൽക്കെ വാങ്ങ്ണ അതേ ബ്രോസ്റ്റ് ഇനിപ്പോ ബ്രോസ്റ്റ് പൊടി കഴി തേക്കൽ കഴിഞ്ഞിട്ട് പിന്നെ എന്തുചെയ്യണത് മുട്ടേൽ മുക്കീട്ട് നമ്മള് റസക്പൊടിയിൽ മു എൻ റസ്‌ക് പെടിയില്ലമ്മളയ് ഓട്സ് ഇണ്ടല്ലോ ഓട്സില് ഞമ്മക്ക്ക്കാണ്ട് പൊ ആഞ്ഞി നമ്മളെ അടി അതിലേറെ അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഞമ്മളെബ്രോസ്റ്റ് അങ്ങനെയൊക്കെ ഒക്കെ ഈ ചിക്കനൊണ്ടന്നെ നമ്മൾക്കെ ഇണ്ടാകീക്ക്ണേ എല്ലാ കാര്യങ്ങളും അപ്പൊ അങ്ങനെ ബീഫോം അടുപ്പത്ത് റെഡി ആയിട്ട്ണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇഞി രാത്രി അടപ്പായസം ഇണ്ടാക്കിയെടുക്കണം രാവ് രാവ് അടപ്പായസം പിന്നെ രാത്രി വെള്ളത്തിൽ ഇട്ട് തുകൊണ്ട രാവിലെ കേണ് ഇണ്ടാക്കി ഇട്ക്കാരാ പിന്നെ എള്‌പ്പാണ് വെള്ളത്തിട്ട് വെച്ചാല് പാല് ഇട്ട് തെളപ്പിച്ച് പെട്ടെന്നാവൊര് പിന്നെ മിൽക്ക് മെയ്ഡ് ഒക്കെ ഇട്ടിട്ട് ഏഹ് ഏലക്കായിം ഇട്ട്കൊടുത്തിട്ട് പാല് തെളപ്പിച്ച് എട്ക്കണം തേങ്ങാ പാലും കൂടെ ആഹ് കേണെങ്കില് ഒന്നുകൂടി ടേസ്റ്റായി തേങ്ങാപ്പാല് ഇട്ടിട്ട് എന്താറിയോ വൈകുന്നേരം വരെ വെക്കാൻ പറ്റ റ്റൂല തേങ്ങാപ്പാലൊക്കെ ആയിറ്റ് ണ്ടാക്കിട്കാണങ്കില് വൈകുന്നേരം വരെ വക്ക ക്കാൻ പറ്റൂല വൈകുന്നേരം വരേ ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുവല്ലോ നമ്മളെ വീട്ടിക് പ്പങ്ങനേ കൽസ്യ പാല് പിന്നെ കേടരാതെങ്ങനെ പിന്നെ അധികം എല്ലാർക്കും ഇപ്പൊ ഇന്ന് മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ മഴയൊന്നും പെയ്തില്ല ഇപ്പ മഴങ്ങനെ പെയ്തോണ്ടിരിക്കണ്ട് മഴയൊക്കെ ആയിട്ടുണ്ടെങ്കി ആര്ക്കും വെള്ളൊന്നും വേണ്ടി വരില്ല എല്ലാരും പായസം അങ്ങനത്തൊക്കെ ആയിരിക്കും കഴിക്ക എന്ന ആയിക്കോട്ടടാ
ഓക്കെ ഓക്കെ ശരി ശരി ആഹ് ഓക്കെ